ഹലോ.
പറഞ്ഞോ എന്തൊണ്ട്?
എന്തെല്ലാം.
ഉം.
സുഖം.
ഉം ഉം ഉം ആഹാരൊക്കെ കഴിച്ചോ?
ഇല്ല ആഹാരം കഴിച്ചിട്ടില്ല ഡിന്നർ കഴിക്കണം.
കഴിക്കണം ന്നെന്തോ സ്പെഷ്യല്?
സ്പെഷ്ലെന്താ ഇന്ന് ഫിഷാണ്.
ഫിഷാണ് ഉം ഉം.
ഇ വടെ. ആഹ് ന്ത പറ്യാ കട്ടി കൂട്ടി ള്ളരു കറ്യല്ലേ വരട്ട്ന്നൊക്കെ പറിം നമ്മള നാട്ട്ല്.
മീൻ വരട്ടോ?
ആഹ് അതെ.
ഓഹ് മീം പറ്റിച്ചത്.
വറ്റിച്ചതാണോ ആ വറ്റിച്ചത്.
എന്തുവാ?
വായല്ലേ പറയല് വറ്റിചത്‍ന്നല്ലേ പറയല്?
അതെ.
ആഹ് ഞാൻ കേട്ട പറ്റിച്ചത് ന്നാണെ.
അല്ല മീൻ മീൻ വറ്റിച്ചത് അങ്ങനെതാണോ?
ആഹ് അതെ മീൻ വറ്റിച്ചത് ആ വെള്ളം കൊറച്ചുംഗാണ്ട് നലട്ട ആ തോരണംന്ന് ഞങ്ങള് വടെ പറയില.
ഉം ഉം. ഇവിടേം മീൻ തോരനെന്നല്ല മീൻ പറ്റിച്ചെന്നാ പറയുന്നത്.
ഇവടെ പറ്റിച്ചിട്ടൊന്നുംല്ല.
ഉം ഉം.
അതേപോരേ അ നമ്മള് നിങ്ങളവ്ടെ കറിക്കെന്താ പറയാ?
കറിക്ക് കറിക്ക്യോ കറി തന്നെ.
അത് തന്നെ ഞങ്ങള് വിടിവിട അത് തന്നെ പറയാ, പക്ഷെ പാലക്കാട് ഡിസ്ട്രിക്റ്റില് നമ്മള് ആ ചോറ്ക്ക് ചോറ് ചോറിന് ചോറ് തന്നെ ന്ന് പറയാ? ചോർക്ക് കൂട്ടാനെന്തെങ്കിലും ഉണ്ടോന്ന് ചോയ്ച്ചയ്ഞ്ഞാല് അവര് കറി വന്നൊഴിക്കും.
ഏ ഏ നമ്മൾ ഇവിടെയും കൂട്ടൻ എന്തെങ്കിലും ഉണ്ടോന്നല്ലേ ചോദിക്കുന്നത്?
ആ പക്ഷെ ഞങ്ങളവിടെ മലപ്പുറത്ത് കൂട്ടാന്ന് പറയുമ്പോ അത് ഉപ്പേരി പോലുള്ളത ലൈക്‌
സംസാരം സൂക്ഷിക്കുക.
ഏഹ്
സ്ഥലങ്ങള്
ആഹ് അതൊന്നും കുഴപ്പമില്ല
കുഴപ്പില്ല ആ
ഞാൻ പേടിച്ചു പോയി ഞാൻ പറഞ്ഞതില് വല്ല തെറ്റുണ്ടോന്ന് കരുതി
അല്ലേ അതങ്ങനെ എനിക്ക് ഡൗട്ട് വന്ന് കൊഴപ്പമുണ്ടോ ഇല്ലയോന്ന്.
ഇല്ലല്ല
ഉം
അപ്പോ അങ്ങനോക്കാ സംസാരിക്കും ലാംഗ്വേജിന്റെ ഡിഫറൻസ് ആണ് പറഞ്ഞത്.
അതെ അതെ ആ ആ ആ ആ പലയിടത്തും പല ലാംഗ്വേജ
ആ അതെ അതെ അതെ അതെ
സ്ലാങ്ങുകൾ ഉണ്ടല്ലോ ഓരോ സം
ആ സ്ളങ്ങോ? അതെ മലപ്പുറം ജില്ലൽ ന്നെ ഒരു നാലോ അഞ്ചോ സ്ലാങ് ഒരുമിച്ചുണ്ട്. ചില സ്ഥലത്ത് പോകുമ്പോ എനിക്ക് പോലും മനസ്സിലാവില്ല ഇവരെന്താ പറയുന്നന്ന്‌
പറയുന്നന്ന് ആ ആ ആ അവര് ശരി അങ്ങനത്തുള്ളവരെ ഞങ്ങ ണ്ട് മലയാളം തന്നെ ആയിരിക്കും.
ആ മലയാളം തന്നെയായിരിക്കും പക്ഷെ കാസർഗോഡൊക്കെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും മനസ്സിലാവൂല
ഒന്നും മനസ്സിലാവത്തില്ല.
ആ അവര് നമ്മള് വായെല് കൈയിട്ടുകണ്ട ഒരാള് സംസാരിക്കുമ്പോ എന്ത അവസ്ഥ അതേപോലെയാണ് അവരെ ഭാഷ ഒന്നും മനസ്സിലാവില്ല.
ആന്നന്ന് ആന്ന് ഉം.
അവര് നമുക്ക് നമ്മളോട് സംസാരിക്കുമ്പോൾ നിർത്തി നിർത്തി ചെറിയ കുട്ടികൾ സംസാരിക്കുന്നവരെ നിർത്തി കുത്തി നിർത്തിയ സംസാരിക്കുക കാരണം നമ്മുടെ ഭാഷ അവർക്ക് എന്ത് യ്യൂല
തിരിയതില്ല
ആ തിരി അവര് അവർക്ക് ക്യാച് ചെയ്യും പക്ഷെ നമ്മുടെ ഭാഷ അവര് സംസാര ആ ക്ലിയർ ആണ് പക്ഷെ അവർക്ക് മനസ്സിലാവും പക്ഷെ അവരും തിരിച്ചു പറയുന്ന സമയത്ത് ഏ നിങ്ങള് ഏ എവിടെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ഇതിനൊക്കെ അവര് പറയുന്ന ഭാഷ എന്തോ ആണ് മറ്റേ
അതീ പാലക്കാട് ഏരിയയിലാ ന്ന് തോന്ന്‌
പാലക്കാടാണ് കേരളത്തിലെ ഏറ്റവും നല്ല ഭാഷ സംസാരിക്കുന്ന ആളുകള്
അയ്യോ അല്ല എവിടോ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് അതൊക്കൊ ഒരു ഫയങ്കര തമിഴാണോ കന്നഡയാണോന്ന് അറിയത്തില്ല ചില മലയാളങ്ങളെ
ആ പക്ഷെ പാലക്കാട് ഞങ്ങളവിടൊക്കെ ചെറിയ കുട്ടികള് മഴ ന്ന് പറയയന പകരം മയ പെയ്യണ്ട് ന്ന്‌ പറിം ഓക്കെ പക്ഷെ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വളർന്ന വരുന്ന ഏറ്റവും ചെറിയ കുട്ടി വരെ മഴന്നേ പറയുള്ളൂ
പറയത്തോളൂ ഉം
ആ അവര് അവ വളരെ കുറ വളരെ സ്റ്റാൻഡേഡ് ആയിട്ടാണ് അവര് സംസാരിക്ക
കൊറച്ചും കൂടെ ഇങ്ങനെയൊക്കെ നല്ല രീതീ വർത്താനം പറയുന്നത് എനിക്ക് തോന്ന്‌ന്ന് ആഹ് എന്താ പറയാ ആലപ്പുഴ
സ്വന്തം നാടിനെ പൊക്കി പറയാ. കൂട്ടൂല
ആരാ ഞാനോ
അതെ
അല്ല എനിക്ക് അത് തന്നെ. അത് നമുക്ക് പി എസ് സിയിലൊക്കെ ഒള്ള ക്വസ്റ്റ്യൻസാ
ഏഹ്
ഉം
ആലപ്പുഴ ആലപ്പുഴ
അത് ക്ലിയർ തന്നെ വർത്താനം ക്ലിയറാ അത് തന്നെ
ആഹ് അലപ്പുഴ കൂടുതല് കോണ്ടാക്ട് ഇല്ല ചെറ്യേയ ചെറ്യേയ കോടാക്ട്റ്റെ ഒള്ളു
ഉം ഉം ഉം
ഞാൻ കൊറോണ സമയത്ത് അവിടെ ഒരു കുറി വന്ന്ട്ട്ണ്ട് കൊറോണ സമയത്ത് പൊറത്തെറങ്ങെരുത് എന്ന്‌ പറഞ്ഞ സമയത്ത് ഞാൻ ഹരിപ്പാട് വന്ന്‌ട്ട്ണ്ട്
വന്നിട്ടുണ്ട് ആഹ് ആഹ്
അവിടെ ഒരു അക്ഷയ സെന്ററ്ല് ഒരാളെ കാണാൻ വാണ്ടിട്ട്
ഉം ഉം ഉം
അല്ലാണ്ട് പിന്നെ ഈ ഹൗസ്പോട്ട് പരിപാടികൾക്കൊക്കെ പോരന്ന് വര്യ ന്നല്ലാണ്ട് വേറെ ആലപ്പുഴെക്കൊന്നും വന്ന്ട്ട്ല്ല. ആഹ് ആലപ്പുഴ വന്നിട്ട്ണ്ട് റീസെന്റ്ലി വന്നിട്ട്ണ്ട്. രണ്ടായിരത്തി ഇരുപത്തിയാറ്ല് വന്നിട്ടില്ല. പക്ഷെ ഇരുപ ഇരുപത്തിഅഞ്ചില് വന്നിട്ട് ഇരുപത്തിആറില വന്ന്ക്ക്ണോ ഇരുത്താ ആറില് വന്ന്ട്ടില്ല. പക്ഷെ ഇരുപത്തഞ്ചില് വന്ന്ട്ട്ണ്ട്
ഉം ഉം ഉം
ഇരുപത്തഞ്ചിലാണ് വന്നത്. ലാസ്റ്റ് അതെ അവിടെ ഒരു രണ്ടു ഫ്രണ്ട് ഇണ്ട് അങ്ങനെ അവരേറ്റ് നല്ല കമ്പനിയാ അതൊക്കെ ബിസിനസ് പരമായിട്ട്ള്ള വരവുകളാ
ഉം ഉം
അല്ലാണ്ട് വന്നിട്ടില്ല നല്ല നല്ല ബിസിനസുകളൊക്കെ മറ്റേ ഡെവലപ്പെ യ്യാന് നല്ല ഏരിയാണ്
ഉം ഉം ഉം
ഭീമ ജ്വല്ലറിന്റെ ഓണർ ആലപ്പുഴക്കാരനാണെല്ലേ
ആ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്
ആണ് കേട്ടപ്പോരാ. സത്യാണത് ഭീമാ ജ്വല്ലറിന്റെ ഓണറ് ആലപ്പുഴക്കാരനാണ് അന്ന് ഉം അവിടെരു ഫേമസ് ഭക്ഷണം ഞാൻ കഴിച്ചിരുന്നു. തേനൈന്റെ പേര്.
ഉം ഉം
എന്തൊരു പ്രത്യേകത ഉള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു അന്ന് അവടെ.
അത് അവിടത്തെ ആ ഒരു കടൽക്കൂട്ടാ
ആ അയിനറന്തോ ആണ്.
ഉം ഉം
അറിയില്ല. അപ്പൊ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു.
ഉം ഉം
അങ്ങനെയൊക്കെ കൊഴപ്പല്ല. അതാവശ്യം ആഹ് അടിപൊളി ആയിട്ട്ള്ള ഏരിയ ആണ്. പക്ഷെ നിങ്ങൾക്ക് മഴ മഴ മഴ പെയ്ത് കഴിഞ്ഞാലൊക്കെ വെള്ളം കേറുല്ലേ.
ഉം ഉം ഉം
അല്ല, നിങ്ങളവിടൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കേറൂലേ.
പിന്നെ തീർച്ചയായിട്ടും വെള്ളം കേറും.
ആലപ്പുഴ കംപ്ലീറ്റ് പെട്ടെന്നിണ്ട് ലെ വെള്ളം കേറാന്.